എന്താണ് മ്മള
മഴയുണ്ടടി രാവിലെ മുതലേ മഴ ഒരേ മഴയാണ് മഴ ഇതുവരെ നിന്നിട്ടില്ല
നല്ല മഴ മഴ ഇല്ലെങ്കിൽ സ്കൂൾ ഏ പിന്നെ കുട്ടികള് പോകുമ്പോന്നും അങ്ങനെ മഴപെയുല്ല ഇപ്പ കൊടയും പിടിച്ചട്ടന്നെ പോണ്ടയിരുന്നുണ്ട്
കൊടയും പിടിച്ച്ട്ട് തന്നെ പോണം അതുകൊണ്ട് മുറ്റത്തില് പണികൾ എടുക്കാൻ പറ്റുന്നില്ലാലോ നല്ല മഴല്ലേ
ആഹ് എന്താ ഭക്ഷണം കഴിച്ചു മക്കള് പോയി എന്താ അവിടെ എന്താ ഭക്ഷണം
ഞാൻ പൂരിണ്ടാക്കി പിന്നെ രാത്രിൽ ഇണ്ടാക്കി കോഴിക്കറിണ്ടായിന് അങ്ങനെ അത്
ആഹ്
നീ എന്താണ്ടാക്കിയേ
ഞാൻ മക്കക്ക് പഴം പഴം നെയ്യില് വാട്ടൂലേ
ആഹ് അപ്പൊ രാവിലെ ഫുഡ് വേണ്ട ഭക്ഷണം
അത് കഴിച്ചു അതന്നെ രാവിലെ സ് ഏഹ് വിദ്യാലയത്ത് പോവുമ്പോവും കൊണ്ടോവും കൊണ്ടൊവും നമ്മ രാവിലെ അതന്നെ കൊണ്ടോവും ആ രാവിലെ കൊ കഴിക്കണല്ലോ ഉച്ചക്കക്ക് ഞാ പുലാവ് പുലാവ് പോലത്തെ ഒന്ന് ആഹ് രണ്ടും ഞാൻ തന്നെ ഇണ്ടാക്കിയേ മറ്റേ വെജിറ്റബിൾസ് എല്ലാം ഇട്ട്
അപ്പം രാവിലെ ദോശ പോലെല്ല അങ്ങനത്തതൊന്നും കഴിക്കൂല
ഇന്ന് ഇവ് പ പഴത്തിന്റെ ആക്കി അപ്പൊ പ്രശ്നല്ല ഓരോരോ ദിവസം ഓരോന്നാക്കും അവർക്ക് നെയ്യില് വാട്ടിയത് ഭയങ്കര ഇഷ്ടാണ്
ആഹ് കഴിക്കെങ്കില് നല്ലതന്നെ അത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ
ആഹ്
അന്റെ ഇവിടെ നെയിലാക്കുന്നത് അധികം ഇഷ്ടപ്പെടൂല
ഇവർക്ക് മറ്റേ മറ്റേ റൊട്ടിയാക്കൂലേ അതും അങ്ങനെ ഇഷ്ടാന്ന് മോ മോനാന്ന് അങ്ങനത്തെല്ലാം ഇഷ് ടം മോക്ക് അങ്ങത്തെ ഇഷ്ടല്ല ഓക്ക് പൂരി ഇഷ്ടാണ് ഇപ്പ ഇപ്പൊ രാവിലെ തന്നെ പൂരി മഴയല്ലെ ആക്കീറ്റ് ഇതാക്കുമ്പോഴേക്കും സമയം പോ അത് പൂരി ഇതാക്കി എണ്ണ പൊക മൊത്തായിട്ട് ഇവിടെ സ്ഥലല്ലാത്തോണ്ട് നറയും അപ്പൊ പിന്നെ പൂരി അങ്ങനെ ഇതാക്കലില്ല
ആ അങ്ങനെ
ഉച്ചക്കും കൊണ്ടോണം ഭക്ഷണം ആഹ് ഉച്ചക്ക് കൊണ്ടോണം ഭക് ആഹ് അത് പുലാവ്
പുലാവ്
പുലാ എന്ന് രാത്രി ഗ്രീമ്പിസ് വെള്ളത്തിലിട്ടീനി കൊറച്ച് ഏയ് എന്നിട്ട് എന്നാക്കി രാവിലെ വെച്ചാടും കുറച്ച് സോയാബീനും വെള്ളത്തിലിട്ട്
ഉം
ഏഹ് എന്നിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ചെറിങ്ങനെ മുറിച്ച് പിന്നെ ഉള്ളി ചെറ്ങ്ങനെ മുറിച്ച് തക്കാളി ചെറ്ങ്ങനെ മുറിച്ച് പിന്നെ പച്ചക്കറി വേറൊന്നും ഉണ്ടായില്ല ക്യാരറ്റൊന്നും ഉണ്ടായില്ല അങ്ങനെയൊണം കാരറ്റും ബീൻസും എല്ലാം ഇടാം അതൊന്നും ഉണ്ടായില്ല ഇത് അങ്ങനെ
തക്കാളിം ഉള്ളിയും വേണ്ടടി പുലാവിനെ പുലാവിനെ മറ്റേ ഇത് ഗ്രീൻ ബീസും ബീൻസും കാരറ്റും മതി പുലാവിന് ഇത്തിരി സാധനം മതി
പുലാവന്ന് ഞാനിട്ട പേരാ എനക്കറിയില്ല ഞാൻ അങ്ങനെ ആക്കി എന്നിട്ട് പുലാവ്ന്നൊന്നില്ല അതല്ല ഒരു പ ഒരു കാ ഇത് ഒരു പിന്നെ കടയി പോയരിങ്ങനെ നാൽപ്പത്തൊമ്പത് റുപക്ക് പാക്കറ്റ് ഉണ്ടായി മറ്റേ നമ്മ ഫ്രൈഡ് റൈസ് അതാക്കുന്ന ഒരു അരി പോലത്തെ വേറൊന്ന് വലിയ ബസുമതിയല്ല പക്ഷെ അങ്ങന അപ്പൊ പകുതിയണ്ടായിന്ന് ഞാനത് അരമ കാമണിക്കൂർ വെള്ളത്തി പുതിർത്തി വെച്ച് അതും വെച്ച് എന്നിട്ട് ഞാൻ ഉള്ളി ബട്ടർ ഉണ്ടെങ്കി അങ്ങനെ ബട്ടറല് വെക്കാ എണ്ണയില് ഉള്ളി തക്കാളി വയറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് എന്നിട്ട്
ഉം
ഞാൻ എന്നാക്കി അയിന് തട്ടി മറ്റൊന്ന് ഗ്രീൻ പീസിനെയും തട്ടി സോയാബീൻ കൊറച് മുറിച്ചിട്ടു ട്ടാക്കി എന്നിട്ട് രണ്ടു രണ്ട് മത്ത വെള്ളഴിച്ച് ഇത് മുക്കാലേ ഉണ്ടായില്ല ഇത് കുറച്ച് വേവിലരി അല്ലേ അപ്പൊ രണ്ട് വിസൽ അടിച്ച് വെച്ച് ചിക്കൻ മസാല ഉം ഇട്ട് ഗരം മസാലയും വതൊട്ട് അങ്ങനെന്നും ആയിട്ടുണ്ട് അഹ് അതന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിന് പുതിയതാക്കുന്നു
അപ്പം ഭർത്താവ് അത് കൊണ്ടു വോ
ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ വരൂ കൊണ്ടവന്നു ല്ല ഇവിടെ അടുത്ത് തന്നെ അല്ലേ
അപ്പൊ അതന്നെ
അഹ് അതന്നെ കയിക്കും അങ്ങനൊന്നും പ്രശ്നംന്നുല്ല അപ്പൊ നിന്റെ ഭർത്താവിന് പോകുമ്പോ കൊ കൊണ്ടോണോ
വേണ്ട വേണ്ട അവര് ഹോട്ടലിന് പുറത്തുന്ന് കഴിക്കുകവാ ചെയ്യാം
അഹ്
ഉം പിന്നെ പണികള് എന്തെങ്കും നോക്കിയാ
പണികൾ കയിഞ്ഞ് യിപ്പോ അലക്കാനുണ്ട് പക്ഷെ അലക്കിയ തന്ന ഉണങ്ങി റ്റില്ല
ഉണങ്ങിട്ടില്ല അതന്നെയാന്ന് ഇതി ഇപ്പം എല്ലാ ദിവസവും അലക്കാനണ്ടാവും ചെയ്യും
ഇല്ല ഞാന് രണ്ട് മൂന്ന ദിവസൽ ഒരിക്കലേ അലക്കലു എന്ന വെച്ചാല് വ യിൽ ഇടുന്നോണ്ട് ഒന്നിച്ചായാലും ശരിയാവൂല്ല
അതെ
ദിവസം ഇരക്കിയാലും ഒന്നുംവിട ഇപ്പം
എന്നാല ഈ യൂണിഫോം കു കുട്ടിയാൾ സ്കൂ പോകുമ്പോടുന്ന ഡ്രസ്സ് അലക്കണ്ടേ എല്ലാ ദിവസവും
ആഹ് അല്ല മോക്ക് ഇതുണ്ട് മോൻ്റെ ഏഹ് കുപ്പായ അലക്കും മറ്റേ ബാബസൂട്ട് പോലത്തേതാന് അതും കൂടി അലക്കിയാൽ അത്‌ ഉണങ്ങൂല ഓന് ആകെ രണ്ട് ജോഡിയ ള്ളൂ അപ്പൊ കുപ്പായം ഇതാക്കും
ഉം
ആ അതൊരു ബനിയൻ ടൈപ്പ് പോലെയാണ് അപ്പൊ അത് ഇതാക്കും ഇപ്പൊ ഇന്ന് ഇവർക്ക് ഇത് ഫുട്ബോൾ കളിക്കാരെ കുപ്പായിട്ടിട്ടാന്ന് പോണ്ട് ഇല്ലത് ഇട്ടാ മതി അപ്പൊ അത്ട്ടിട്ടാ പോയ അപ്പൊ ഇന്ന് ഇടണ്ടല്ലോ മോൻ നാള ഇല്ല മോൾക് നാള ഇണ്ടാവലുണ്ട് നാള് ഉണ്ടോ ഇല്ലയോന്ന് അറിയില്ല അവധിയാണെങ്കില് രണ്ട് രണ്ടാമത്തെ ശനിയാഴ്ച ഇല്ല മോളൊന്ന് മോളൊന്നിലയില്ലേ
ആഹ ഒന്നിലായാലും അങ്ങനെ എല്ലാ എല്ലാ ശനിയാഴ്ച ഉണ്ടാവുന്നില്ലാലോ
ഇവിടെ ഇണ്ട് നമ്മ ഇവര് ഏ ഗവൺമെന്റ് അല്ലല്ലോ
ഉം ഉം
ഇവർക്ക് പിന്നെ മറ്റേ അഡീഷണൽ ഒരു ക്ലാസ് ഉണ്ട് ഈ ചിത്രം വരക്കല് ഇണ്ടാക്കല് അബാക്കസ് അങ്ങനത്തെല്ലാം ഉണ്ട്
മദ്രസയിൽ ചേർത്ത് ട്ടില്ലേ
ആ അവള് ഞായറ് ശനിഉള്ള മദ്രസിലാണ്
ഉം
എന്ന വെച്ചാ ഓള് ഓൾറെഡി അതെല്ലാം ഹ് സ്കൂൾ ന്ന് പഠിക്കുന്നുണ്ടല്ലോ
ആ അപ്പൊ ശനി ഞായർ ആവുമ്പോം രാവിലെ
ശനി ഞായർ ആവുമ്പോൾ ശനി ന്ന് പറയുബോ രണ്ടാമത്തെ ശനി പിന്നെ ഞായറാഴ്ച അത് എട്ടര മുതൽ പന്ത്രണ്ട് മണി വരെ ഇവള് ആഹ അത് ഭർത്താവ് കൊണ്ടോടും
ഉ
അത് ഇങ്ങനെ അവക്ക് മദ്രസ്ന്നക്ഷരങ്ങളെല്ലാം പഠിക്ക അല്ല സ്കൂ ഏഹ് ആടെ പിന്നെ വിദ്യാലയത്തിൽ പോയാൽ അക്ഷരങ്ങളെല്ലാം പഠിക്കുന്നുണ്ടല്ലോ
ആ ഉം
അപ്പൊ അത്രക്ക് അ ഇതില്ല
ഉം
പിന്നെ ഇന്റെ പണിയെല്ലായോ?
ഇല്ലടീ പിള്ളേരിപ്പം പോയിട്ടേ ഉള്ളു പി
സ്കൂ അയിന് വന്നിട്ട് സ്കൂ അല്ല ഇന്ന് വെളളി വെള്ളിയാഴ്ചയാല്ലെ സ്കൂളിലേക്കെന്നെ പോയോ
ആ സ്കൂളിൽ പോയി
ഇത്ര നേരെത്തെയോ?
ആ ഇന്ന് ഒൻപതരക്ക് തുടങ്ങൂലേ ഇന്ന് വെള്ളിയാഴ്ച്ചാ
അങ്ങനങ്ങനെ
ആ അവരെട്ടേയാവുമ്പോ എല്ലാരും പോവും എട്ടേ നാപ്പത്തഞ്ചിന്റെ ബസ്സിന് പോവും അവര്
ഏഹ് മറ്റേ സാദാ ബസിലാ
ആ ലൈൻ ബസ് കൊറച്ച് ദൂരെയാ സ്കൂള്
ആഹ്
ഉം
ഇവർക്കോ ഇവര് സ്കൂളിലസ്സിലെന്നെ
ആ ഇവരെ ബസ്സ് ഇങ്ങോട്ട് വരുന്നില്ലാ
പക്ഷെ ഭയങ്കരാന്ന് ഇത്ര എടുത്തായാലും ഭയങ്കര പൈസയാന്ന് ഒരു കുട്ടിക്ക് ആയിരം രൂപയാ
ആ അവണ്ണാ അത് സ്കൂളില ബസ്
പത്ത് മിനിറ്റ് ദൂരത്തേള്ളൂ
ഏഹ് അപ്പൊ നിങ്ങക്ക് കൊണ്ടുവിടാൻ പറ്റൂല
ഈ മഴയത്തെല്ലാം കൊണ്ട് വിടല് ഒരു റിസ്ക്കെന്നെ ഒരു ഇതെന്നെല്ലേ കൊണ്ടുവിടാന്നെച്ചാ ഹസ്ബെന്റിന് പോവുമ്പോ ഒമ്പതേമു പ്പങ്ങനെ പോവ്ണ്ടാവും അ അവർക്ക് രാത്രി ജോലി ഉണ്ടാവും അപ്പൊപ്പിന്നെ അങ്ങനെ ആവൂല
തിരിച്ച് വരല് ബുദ്ധിമുട്ടാവും അല്ലേ
നടന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ മുക്കാ മണിക്കൂറോളം നടക്കേണ്ടി വരും വണ്ടിയിലണ്ടെങ്കിൽ പത്ത് മിനിറ്റ് അങ്ങനെ ആഹ് പക്ഷെ ഇത്ര പൈസ വേണ്ട ബാക്കിയെല്ലടത്തു ഞാൻ ചോദിച്ച് കുറെ ആളോട് ഞാൻ ഇങ്ങനെ ചോദിച്ച് അവർക്കെല്ലാം നാന്നൂറ് അഞ്ഞൂറ് അതെല്ലാം ഓക്കെ ഇത് ഓവറാണ്
അതന്നെ ഇത് ഭയങ്കരം പൈസായി പോയില്ലേ ആയിരംന്നെല്ലാം പറയുമ്പോ അപ്പൊ രണ്ട് കുട്ടി കുട്ടിളെണ്ടാവുമ്പോ എന്തെങ്കിലും എളവുണ്ടോ?
ആഹ്
രണ്ട് കുട്ടികളാമ്പോ
ആ ഇണ്ട് ഇരുന്നൂറ് ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി അയ്മ്പത് കൊറയും
ആഹ് പിന്നെ എനി എന്താ പണിയെടുത്തത് അലക്കലാ
അലക്കാനെടുത്ത് വെച്ചിട്ട് അല്ല ഇന്ന് അലക്കണം എന്താച്ചാല് അലക്കി വെച്ചിട്ട് ആ പൊറത്തിലില്ലെള്ള ഇപ്പ ഉള്ളില് ഫേ ഇത് ഇട്ടിട്ട് ഒണക്കാ വെച്ചെണ് അതെല്ലാം വിട്ടിട്ട് ആ പുറത്തില്ലേതിനെല്ലാം അതില് കൊറച്ച് കട്ടിയില്ലതെല്ലാം ആമ്പോ രാത്രിയേ ഉള്ളിലേക്ക് ഇടും
ഉം
ആ പിന്നെ ഉള്ളിലേക്ക് ആ അത് ഉള്ളിലേക്ക് ഇടണങ്കിൽ ഇപ്പ ആവൂല അപ്പൊ പിന്നെ അവിടെ ഇരിക്കാൻ കഴിയൂല
അതെയതെയതെ ഉള്ളിലേക്ക് ഇട്ട് തൊടങ്ങിയാല് കട്ടിയില്ലതൊന്നും കട്ടിയില്ലത് ഉള്ള്ന്ന് ഒണങ്ങുന്നില്ലാലോ ഉള്ള്ക്കിട്ടാലും
അല്ല കാ ഉണക്കിയിട്ടല്ലെ വെക്കാ ക്ക്ന്ന് അപ്പൊ ഫാൻ
അതെ ഉണക്കിയിട്ടായാലും ഒരു ഒരു ഇത് കിട്ടുന്നില്ല വെയില് കൊണ്ടിട്ടൊണങ്ങുന്നതുപോലത്തെ ഒര്ഇത് കിട്ടുന്നില്ലലോ
പ്പുണ്ട്
ആഹ് അങ്ങന തന്നെ പറഞ്ഞ ഭയങ്കര തണുപ്പ് തന്നെ ഇണ്ടാവുന്നു കുപ്പായല ഭക്ഷണം കഴിച്ചാ നീ
ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണം
ഉം ചായ കുടിച്ചില്ലേ
ചായയും കുടിച്ചിട്ടില്ല അനക്ക് പിള്ളേർ പോയി സമാധാനത്തിൽ ചായ രാവിലെ കുടച്ച് അല്ല ചായകുടിക്കലേല്ലടി
ഏഹ് എനിക്ക രാവിലെ എണീറ്റ് എന്തായാലും ചായ കുടിക്കണം ഇത്
ചായൊന്നും കുടിക്കലില്ല വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ചായന്ന് പറഞ്ഞ സാദനം കുടിക്കലില്ല
നല്ലതാ
അത് കുറേ ഞാൻ പഠിക്കുമ്പയെ നിർത്തിയതാ ആദ്യം പാൽ ചായ നിർത്തി പിന്നെ കട്ടൻ ചായ പിന്നെ കട്ടൻചായർത്തി പിന്നെ കാപ്പിയാക്കി പിന്നെ കാപ്പിയും നിർത്തി പിന്നെ വല്ലപ്പോഴും തോന്നി യ ഒരുപൽ കാപ്പി കുടി
ഏഹ്
മക്കൊക്ക് ശീലിപ്പിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് പിന്നെ പ്രശ്ന ഇല്ല
ഏഹ് അവര് കുടിക്കലേല്ല വൈന്നേരം സ്കൂളിൾന്ന് വന്നാ എന്താ കൊടുക്കുന്നേ?
വൈന്നേരം വന്നാൽ പിന്നെ പാലില് വല്യ പഴോല്ലേ?
ആഹ്
പാല് ചൂടാക്കിക്കും വല്യ പഴും ഈത്തപ്പഴും പിന്നെ കശുവണ്ടിയും ബദാമും അരച്ചിട്ട് എല്ലാരും ഓരോരോ ക്ലാസ് ഞാനും ഹസ് ഭർത്താവും മക്കളും.
ഉം അവര് കുടിക്കോ മക്കൾ?
ആഹ് മോന് മടിയാ നല്ലേ കുടിക്കും.
മോക്ക് ഇഷ്ടാ മോക്ക് രണ്ട് ഗ്ലാസ് കൊടുത്താലും കുടിക്കും ഒരു കച്ചക്കാ. ട്ടിലാക്കും ന്ന പിന്നെ ഒരു വന്നാരു രാവിലെ ആണ് അവര് രാവിലെ കുടിക്കലുണ്ടായി അപ്പൊ മോ രാവിലെന്നെ എട്ടേ ഇരുപത്തിന് ബസ്സ്‌ക്കേറിയാട്നെ കുട്ച്ചാ എട്ട് മണിക്കായിരിക്കും കുടിക്കൽ അപ്പൊ ത്തേരു അങ്ങനെ കേറുമ്പോ കുട്ടികൾക്ക് അസ്വസ്ഥതരാകല്ലോ.
ഉം ഓക്കേടി ഞാൻ വിളി
ആഹ് ഓക്കേന്നാല്